ആഹ് നീ ചായ കുടിച്ചോ? ഹലോ?
എവിടെ ആ കുടിച്ചിട്ടില്ല ഞാൻ കുട്ടില്ക് ചായ കുടിച്ചില്ലന്ന്
ഇപ്പം വിളിക്കാർനാളല്ലേ ഇപ്പ വിളിച്ച് ഇജ്പ്പോ വിളിക്കാന്ന് പറഞ്ഞില്ലേടി നേരത്തെ വാട്സആപ്പില് ആ. എന്താ ചായക്ക്ന്താ കടി.
കടി ബേക്കറി, ബേക്കറി കൊത്തു അതന്നെ.
നിങ്ങൾ എന്തേ ഉണ്ടാക്കുവോ?
ആഹ് ഉണ്ടാക്കലുണ്ട് ഇന്ന് ഉണ്ടാക്കിയിട്ടില്യ.
ഇഞ്ച ഉണ്ടാക്ക്‌വെച്ചാ
ആഹ് ഉണ്ടാക്കല ഇണ്ട് ഉണ്ടാക്കിതീയ്ന്ന് അപ്പൊ ഇറച്ചിണ്ട് പൊരിച്ചുങ്ങാണ്ട് കുട്ടിയാക്ക് ഞ്ഞി ചോറ്കൊടുക്കാച്ചിട്ട്.
ആ വേറെന്താ? ഒട്ക്കെങ്കിലാക് ഞാ ഓടുക്കെങ്കിലൊക്കെ യാത്രൊക്കെ പോയിനാ?
ഏ ആഹ ഞാൻ പോയിന്നു. പോയിന്നു പട്ത്ത് പോയിന്നു നമ്മള്. ഏ
ഒട്ക്കാ പോയി?
എവ്ട്ക്കാന്നോയ്ച്ചാല് ഇക്കാന്റെ കൂടങ്ങനെ പോവും. കോഴിക്കോട്ക്കും ഔട്ക്കും, ഇവട്കൊക്കെ ഇകാന്റെ ഒപ്പം.
ഒച്ചണ്ടല്ലടി എന്തോരൊച്ച എന്താണ്?
അത്ക്കറീല എന്തിൻ്റച്ചേണാവോ?
ട്ടാ ട്ടാ ട്ടാ ർഞ്ഞ ഒച്ച എവടന്നെടീ പാചകം ചെയ്യ്ണ്ടോ?
ആ അതെ ഞാന് അടുപ്പത്ത് ചട്ടി വെച്ചപ്പളെ തിയ് അട്പ്പത്ത് ക
അവിട്ന്ന് മാറികാളി ആ ഒച്ചേന്ന് മാറികാളി. അപ്പഴെ നമുക്കൊരു ബുദ്ധിമുട്ടാവും പിന്നെ. കുട്യാളൊക്കെ വർത്താനം പറിണ്ടേ കുട്യാളെ.
ആഹ്
ഉം അവിട്ന്ന് മാറിക്കാളി.
നമ്മക്കൊരേ ചെലമ്പലക്കാരെയ്.
ആ ആ ഒര് റൈഞ്ചിന്റെ കൊറവുണ്ട് ഇവടെ ഏറെ അതേന്നു.
ഇങ്ങളൈന് ആരുല്ലാത്തൊരു സ്ഥൽത്ത്ക്കൊന്ന് പോയോക്കീ ന്നാ പിന്നെ ക്ലിയറായി കുട്യാള്
ആ കുട്യാള് സ്കൂൾട്ട് വന്ന കാര്ണേ ഓല് ഇൻ്റെ മോന് ഒറ്റക്കാണെങ്കി കൊഴപ്പല്ല. മറ്റുള്ളവർക്ക് ഓനങ്ങനെ പ പറീല നേരെ മറിച്ച് മറ്റോര് ആവ്മ്പളെ ഓര്ങ്ങനെ ഒച്ചപ്പാട്ണ്ടാക്കും.
ആ പിന്നെ അപ്പ പോവാണങ്കി ദൂര സ്ഥൽത്ത്ക്കൊക്കേ പോണെ ഞാന്നാള് അജ്മീർ
ആ പോക്ക്ണ്ട്ന്ന് ആ ഞങ്ങളും പോക്ക്ണ്ട് ഞങ്ങളങ്ങനെ തന്നേണ് കൂട്തലും പോക്ക്.
ഏ അതെല്ലാരും കൂടി നമ്മളെ കുടുംബ കുടംബ ആ ട്രെയിന്ക്കൂടെ
ട്രെയിനില് ഞങ്ങളതെ പോലെ ഏർവാടി ഏർവാടി അങ്ങനെ ട്രെയിന് തന്നെ പോയത്.
ഏ ഏർബാടീലും പൊയ്ക്ണ് ഏർവാടീലും പൊയ്ക്ക്ണ് ഉം അജ്മീര് പോയിട്ട് എ ന്താണ് അവിട്ന്ന് പോരാ തോന്ന്ണ്ല്യാ എന്താണ്. എന്തൊര് തെരക്ക്ലെ ഇങ്ങള് പോയിട്ടില്ലല്ലോ അങ്ങട്ട് ഏർവാടിലല്ലോ പോയത് ഇങ്ങള്ലെ.
ഏർവാടീക്കാ പോയത് അജ്മീർക്കോയ്റ്റ് ന്റെ കാക്ക പോയീന്ന് ഇപ്പ കാക്ക നാത്തൂനും ഒക്കകൂടെ അന്ന്ക്ക് പോവാൻ പറ്റീട്ട്യ്യ. ഉം അജ്മീർക്ക് അജ്മീർ അങ്ങനെ റ്റൂറായി പലോട്ത്ത്ക്കും പലേ സ്ഥലങ്ങള് പേക്കേജായ്ട്ട്. പലോർത്തും കൊറെ സ്ഥലങ്ങള് ഒരുപാട് കാണാൻ പറ്റിയ സ്ഥലങ്ങളും അതന്നെ.
അജ്മീർ ആ പള്ളീലൊക്കെ എന്താണ് തെര്ക്ക്. പിന്നെ അജ്മീര് അമ്മളെ ഗെല്ലിമാരി ഒരു ഏര്യണ്ടല്ലോ പലേ സാധനങ്ങളൊക്കെ അമ്മക്ക് വാങ്ങാ പറ്റും. ഇങ്ങനെ കഴിഞ്ഞ് കാണ്ട് പോരുമ്പം എന്തെല്ലാണ് സാധന സൂ ഷൂ വൊക്കല്യേ അമ്മളെ
ആ ഔട്ന്ന് ഞങ്ങളെ നാത്തു ഇന്റെ നാത്തൂനതാ അവിട്ന്ന് ഒരുപാട് ഡ്രസ്സൊ ക്കെ വാങ്ങിക്കൊട്ന്നീനു കുട്യാക്കൊക്കെ ഡ്രസ്സ്, മാല, ചെര്പ്പ്
സണ്ടാ?
ആ നന്നാ ഇങ്ങട്ട് കൊണ്ടന്ന്ട്ട് കൊണ്ടന്ന് ഏ
ത്ത വാങ്ങിക്കൊട്ന്നീനു ഇന്റെ മാപ്പളിം താത്തൊക്കെകൂടെ പോയീന്ന് അളെനൊക്കെ കൂടെ. അന്ന് ഇക്ക് പോവാൻ പറ്റില ഇക്ക് ചെറിയ കുട് ട്ടിണ്ടായ്ന്നു അപ്പൊ അപ്പ ഞാൻ പോയിട്ട്
ഞാൻ പറ്യാ അവിട്ന്ന് ഞാനൊരു ഷൂവേങ്ങീന്നു എന്തോരു ഭംഗിണ്ടാറിയൊ കാ കാണാന് നല്ല രസള്ള ഷൂവ്. ഷൂവ്
ആ മുത്തും കല്ലൊക്കെ പതിച്ചതാവും ഉം
നല്ല രസണ്ട് ഇത് മുത്തൊന്നും ഇല്ലട്ടോ നൂല് വർക്ക്
ആ വിലവുണ്ട് നാത്തൂന് ഇത കുട്ടികൾക്ക് ഫുട്ബോളും നല്ല നല്ല മാലേളും പലേതും കൊട്ന്നീനി
അതേമായ്രി നമ്മളീ കുട്ട്യേള്ക്ക് ഇട്ണ ഡ്രസ്സ്ല്ലേ മറ്റേ കമ്പളിൻ അങ്ങനെ തണുപ്പിനൊക്കെ ഇടു അതിനൊക്കെ നൂറ്റി അയ്മ്പൊ ഒക്കെ ഉള്ളു ഞാൻ പറഞ്ഞ കേക്ക്ണ്ടടീ നല്ല പോലെ എന്നാ ഞാൻ പറഞ്ഞ കേൾക്ണ്ടോ ഞാൻ പറഞ്ഞ നല്ല ക്ലിറായിട്ട് കേക്ക്ണ്ടോയ്ച്യാ എൻ ഏഹ് പിന്നെ ഞാൻ അങ്ങട്ട് പർ കണേന് ശരിക്കും മറുപടി ഇങ്ങോട്ട് അൻക്ക് കിട്ടണില്ല ഞാൻ പറഞ്ഞതിന് മറുപടി ജി ഇങ്ങട്ട് പറഞ്ഞങ്ങനോ ആ ഉം പിന്നെന്താ വേറെട്ക്കേ പോയീനോ ച്ചി ബീച്ചില് കോഴിക്കോട് കോഴിക്കോട് നമ്മളെ ബീച്ചില്‌ല്ലേ മറ്റേത്
ആ ആ
ഉം അവിടപ്പ ഒരുപാട് കടകൾ വന്ന് ക്ക്ണ്ല്ലേ
ആ ആ ഒരുപാട് കടകളൊക്കെ വെന്ന്ക്ണു ഞങ്ങള് കൂടുതലും രാത്രി കാവുംഎത്താന് അപ്പൊ പിന്നെ
എപ്പോളാ രാത്രി എത്തല് അവിടുന്ന് പോ
അവ്ട്ന്ന് ഇങ്ങട് ഇബട്ന്ന് പോവുമ്പ പിന്നെ മയ്രിബൊക്കാവും പിന്നെങ്ങനെ നേരം പോക്കു അങ്ങന പലോട്ത്ത്ക്കും അങ്ങനെട് പോയി കാണ്ട് പൊക്കാണ് ന്നല്ല എല്ലോട്ത്ത്ക്ക് പോകുമ്പളും അങ്ങനത്തെന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ നേരം വൈകും പിന്നെ മൈസൂർ ഇപ്പ അടുത്തങ്ങൾ പാലക്കാട് പോയി പാലക്കാട് ഉം മൈസൂര് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് മൈസൂർക്കും, പാലക്കാട് ഒക്കെ ഞാനും ഇന്റെ ഏഹ് മാപ്പൾന്റെ പെങ്ങളെ മോനും പെണ്ണ്ങ്ങളും കൊ കുടുംബെല്ലാരും കൂടെ പൊർത്ത് പാലക്കാടൊക്കെ പോയ്
ത്രായി
ഞങ്ങളതോ പത്തുപതിനെട്ട് കൊല്ലായിക്ക്ണ്
ഏ അല്ല അങ്ങനൊക്കെ പിന്നെ പിന്നെ ആരും വെല്ലാണ്ട് പോരൂലലേ കൊറേ കാലം കയ്
ഏ ഞങ്ങ ഞങ്ങ അന്നും പോക്ക്ണ്ടായിരുന്നു ന്നും പോക്ക്ണ്ട് വല്യ കാെഴപ്പില്ല്യാ പഷെ മ്മ ബുദ്ധിമുട്ടാലാണ് പിന്നെ ആൾക്ക ഒഴിവുണ്ടാവില്ല ആദ്യം നിന്നാ പോയിട്ടന്നെ ഇയ്യ മൂത്ത കുട്ടിക്ക് പ പതിനേഴ് വയസ്സ് കഴിഞ്ഞ് പതിനെട്ടാമത്തെ വയസ്സ്
ആ ആ ആഹ്
ആദ്യന്നും പോക്ക്ണ്ടായ്ഞ്ഞില്ല അന്നൊക്കെ മ്മ ആഹ് അന്നൊക്കെ ഇമ്മണ്ട് ഇപ്പണ്ട് ഇവിടെ അപ്പൊ അന്നൊന്നും പോവാനന്നെ പറ്റൂലേനി
ആ ആ വയസ്സായവരാ വയസ്സായോരാണോ യിച്ച ഞാൻ പറഞ്ഞ കേ
വയസ്സായോരാറ്റേ ആയീണ്
പിന്നെ എന്താ ഞാൻ പറഞ്ഞിട്ട് കേ ആ അപ്പൊ ഓലട്ട് പോവാനും പറ്റൂലല്ലോ ല്ലേ ഹേലോ ഹലോ എന്താ മറുപടി വരാത്തേ
ഓല് ല്യാ പർഞ്ഞങ്ങക്ക്‌ കേക്കാവല കേൾക്കഞ്ഞിട്ടാണ് മറവ് വെര്ന് ആ
എന്താർക്കര മായന്റെതോണ്ടേ ഉം
ഞാൻ പറയണ്ട് നിങ്ങൾക്ക് കേക്കണില്ല. വയസ്സായോര് ഓലൊക്കെ മര്
അതെ ഉം മായോണ്ടായിയിരിക്കും മായോണ്ടായിയിരിക്കും. പ്പൊ മഴ പെയ്യ്ണ്ട്
പെയ്തിട്ടില്ലട്ടെ പടെ
പിന്നെന്തൊക്കെ?
വേറെന്താ
ഉം രാത്രി എന്തെ ഫുഡ്
ഉണ്ട് ഉം ചോറൊക്കെ പത്തിന്. ചോറ് കുറവാണ് അപ്പൊ നെയ്ച്ചോറ് വെക്ക പറഞ്ഞിനി
ആ ങ്ങളെങ്ങനെ നയ്ച്ചോറ് കുക്കർല് കു
ആഹ് കുക്കറില് എള്പ്പാണ് ഉള്ളിട്ടാ കുട്ടിയത് പറ്റൂല അപ്പൊ ഒരു വീസില്
ആഹ് ഇങ്ങ ട്ട് തൾച്ച ശേഷംല്ല വെള്ളം തൾച്ച ശേഷംല്ല അയ്ക്ക്‌ അയ്രിടല് കുക്കറില്.
ക്കുളു
എന്താട്ടിലന്ന് അറിയോ?
വ വള്ളം തൾ
തൾച്ചിട്ട് അയിലിട്ടു ന്ന് ട്ടതാണ്ട് ഓയ്ചെക്കും ന്ന്ട്ട് അയ്രി ഒപ്പട്ട്ട്ട് ആണ്ട് മുടിക്കും.
ആഹ് നല്ല ചോറായികാര എന്തോര് രസം
നല്ല രസ കുക്ക ആഹ് കുക്കറത്ത് ചോറ് നല്ല രസം ആഹ് രസല്ല അതൊരു ആഹ് അതര് രസുല്ല പിന്നെ പിന്നെ ഏത് ആ സോഫ്റ്റ് ണ്ടാവ്ല ഇതെല്
ആ അതെല്ല രസണല്ലേ. ആഹ് നമ്മള് ഈ കാടേന്നൊക്കെ വാങ്ങൂല്ലേ ഹോട്ടലിനൊക്കെ വലിയ ഹോട്ടലിനൊക്കെ വാങ്ങണം അതേ മരി എൻക്ക് തോന്നണത് നല്ല രസണല്ലോ. ഒരു കൈമാരി ഉണ്ടല്ലോ ഒരു കൈമാരി കൈ കൈമാരി ണ്ട കൈമാരി പറഞ്ഞരൈരി ഉണ്ട്.
ങ്ങക്ക് പേരേല് ആര ആരള്ളത് പേരേല് ആര ആഹ്
നല്ലൊരു
ഉം നല്ല വെലേണ്ട് അതല്ലേ അങ്ങനെ ഓഫറില് കിട്ടും കിട്ട ഓഫറിൽ കിട്ടലണ്ട് ഞങ്ങൾാള് നെസ്റ്റോന്ന് അങ്ങനെ വാങ്ങീനി
ഉം ഇഷ്ട്ടാണ് ആഹ അപ്പൊ എത്ര വരണ റേറ്റ്. ന്നെ റേറ്റ് എത്ത് പൈസ എത്ര വര്ന് അപ്പൊ? ഓ നെസ്റ്റ് വന്നെ ഹലോ ഹലോ ഹലോ ഹലോ ഡി കേക്കണ്ടോ ഇങ്ങട്ടൊന്നും കേൾക്കണ്ല്ല ഹലോ ഹലോ അലോ അലോ അലോ ഹലോ ഹലോ കേക്ക്ണ്ടോയ്ച ഒന്നവിടുന്ന് മാറി നിന്നോക്കിയാണി എന്നാപിന്നെ കുറച്ചേ കേട്ടോളും ഇവിടെ നല്ല റേയ്ഞ്ച്ണ്ട് പക്ഷെ നിങ്ങക്ക് എന്ത്യന്നാർക്കറിയാ കേക്കായി കൊറച്ചൊന്ന് മാറിനിന്നോക്കി ഹലോ